എന്തെ വർത്താനൊക്കെ?
നല്ലത് സുഖം.
ഫുടൊക്കെ കഴിച്ച ചോറ് തിന്നെ ചൊറ്ന്നാൽ ഇപ്പളെ കഴിഞ്ഞിട്ടുള്ളൂ. മക്കളൊക്കെ വരുമ്പോത്തന്നെ ഒക്കൊന്നട് കഴിഞ്ഞ് എടുത്ത വച്ചല് ഓല് വന്ന പിന്നെ ഒന്നാക്കി അല്ലെ കൊള്ളാക്കി തന്നോള്ളല്ലോ? അങ്ങനെയാണ് ഇവിടെന്നും ഉണ്ടാവണ്ടാത്തതാണ്.
നമ്മളിങ്ങനെ നന്നാക്കിണ് പിന്നെ അലമ്പാക്കും. അതൊക്കെ കഴിഞ്ഞത് റെഡിയവ് ആവണ്ടാവള്ളൂ.
ഞാൻ ഇപ്പ ചോറ് പള്ളി തട്ടിയേകു മകൻ സ്കൂളിട്ട് വന്ന അവനെ കൊണ്ടുരാൻ വേണ്ടിതേനു റോട്ടിക്ക്. അടെ പോയി പോന്നന് അഹ് ഓൻ ഏഴരക് പോവും രാവിലെ.
അഹ്
അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പ വന്ന ഇപ്പൊ ചോറുവെളമ്പി കൊടുത്ത് പോന്നതാണ്.
അഹ് ഒറ്റക് തിനെയിരികുലേ?
അഹ് അത് ഒറ്റക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പോ ഒറ്റക്ക് തന്നെയല്ലേ. അപ്പൊ പിന്നെ അങ്ങനെ ശീലാക്കി.
ആഹ് ഇവിടുത്തെരെ സ്കൂളിൽ പോകുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്നുണ്ടോല്ലേന്ന്റിയില്ല. വരുമ്പോകന്നെ വിശക്കണ്ടന്നാ പറയാ പിന്നെ ഇവിടെ വന്നിട്ട്. ഞാ വരി കൊടുക്കും ചെലപ്പം തിന്നും ചെലപ്പം തന്നുല്ല. തൊണി സേക്കും തൊണ്ണാത്ത ജരക്കണം തൊണാ തൊണ്ാെേക്കും
ള്ളതല്ലേ താഴള്ളല്ല ഒന്നിനും ആയകുലെ.
അഹ് അഹ അതണ്.
ഓല്ക്ക് ഓല് ചെറുതാണ് അപ്പ പിന്നെ ഓല് തന്നെ നോക്കണം. ഓരിടത്ത് നിന്ന് അങ്ങട്ടുഇങ്ങോട്ട് തിരിയാൻ അയക്കുല. മ ഏറ്റവും പറയും ഞാനല്ലേ അദ ന്റെേതാ പിനിക്കും ആരിക്കൊണ്ട
ഓ നല്ല കണ്ടപിടുത്തംലെ.
ആഹ് ഇനി ഇനെ ഉറക്കിക്കൊണ്ട ഇന്ന് അടുത്ത് കടക്ക് ഞാനല്ലേ ആദ്യത്തെ കുട്ടിപറയും മറ്റേന് പറയും ഇ ത് എന്റെ ഇമ്മേണ് ഇ് അങ്ങോട് വിട്ട് പോക്ക ആവിട്ന്ന്പറയും
ആഹ ലീവൊക്കെ കഴിഞ്ഞ് വീട്ടക്കൊക്കെ തിരിച്ചു വന്നാ.
ഏഹ വന്നയി ഉം വിര്ന്ന് പോയി വന്നു.
അയിന്പ്പ രണ്ടു ദിവസം പരേും കൂടി കടച്ചിട്ട് പോയാ പിന്നെ കണ
വന്ന പണി കൂടെ ചെയ്യാംചെയ്യാം നല്ല ഇവിടെ നല്ല മഴയ കേട്ടോ
ആഹ് ഇവടിണ്ട് നല്ല മഴക്കാറും മഴയൊക്കെന്ന്. രണ്ടീസം പ്പ മഴ ഇല്ലാ മഴ ല്ലാന്ന് കരുതിനി. അയിന്റെക്കെ ഓര്ക്ക്ണ്ട് തോന്ന്ണ്.
ഒർക്കനെ പറയെ. ഇപ്പ്യെ മെല്ല പറയുമ്പം മഴായിട്ടെ
ടെർമിൻ്റോര് കൊക്കെ പ്പ ന്ന് ണ്ട് തോന്ന് ണ്റ്യാ.
ആഹ് ന്നാ ഇവടെ ക്ക അവടെ ങ്ങനാ മഴല്ലാര്ന്ന്. ഞാ വീട്ട് പോയിരുന്ന് രണ്ടീസം വിര്ന്നാർക്കാനെ. അപ്പൊ എന്താണ് അവിടെ മഴ പെയ്യുമ്പോ ന്താണ് അവ്ടെ മഴ പെയ്യുമ്പൊ പെയ്യുന്നല്ലാതെ പിന്നെ കുർച്ച് നല്ല രീതി ആക്കണ്ടായിര്ന്നു. ഇത് അങനല്ല. ത് ന് ക്ക്ണില്ല. പെയ്തോണ്ടേ ഇര്ക്കാ. ന്നട്ടാണങ്കിലൊ വ്ടെങ്ങനെ പൊർത്ത്ക്ക് അമ്മി ത്ണ്ട്മ്മെക്കൊര് ശീറ്റ് ട്ട്ക്ക്ണ്. അയിമ്മല് വന്ന്ട്ട് ങ്ങെട്ട് സ്‌പെറ പെറോ ച്ചിട്ട് ചാടാണ്. പിന്നെ ടാങ്കിന്ന് വെള്ളം വന്ന് വീഴ് മ്പ അമ്മള് കേൾക്കൂലലൊ അകത്ത്ക്ക് പോന്നാ പിന്നെ വാർപ്പിന്റെ വിടാവ്മ്പൊ.
ഏഹ് സീറ്റ്ട്ടാലങ്ങൻതെന്നേണ്. അത് ഭയങ്കര ഒച്ചേക്കാരം.
അയിൻ്റെ മേലെ അവ്ടെ നെൽത്തൊര് ഷീറ്റ് ട്ടൊട്ത്തിനു. കാരണം ടാങ്ക് നെർ ഞ്ഞ് പോവ്മ്പം നാട്ടിന്ന് വന്ന്ങ്ങാണ്ട് നിർത്തിക്കൂടിയോന്നറിയല്ലാന്നൊക്കണ്ടല്ലൊ. അത് വിചാരിച്ചിങ്ങാണ്ട് നമ്മളീ ഫോണോ അല്ലെങ്കി നിസ്ക്കാരായിട്ട് ഉള്ള് ക്ക്ണ്ട് പോ ന്നെയ്ഞ്ഞാ ഒര് സൗണ്ടും പൊർത്തെട്ക്ക്ൺതറീല. പുറത്തെടുക്കണ്ട അറിയില്ല
കേക്കൂലേ. ആഹ് ബെടെ റൂമില് ഫാന് ട്ടെച്ചാ തന്നെ അങ്ങനേണ്. പൊർത്ത്ക്ക് നടക്ക് ണെ ഒന്നും അറീല.
ആഹ് അപ്പൊ ഞാനത് എന്തെയ്ത് ക്ക്ണെ അവ്ടൊരു ഷീറ്റ്ട്ട്. ആ സീ റ്റ്മ്മക്ക് വെള്ളം വന്ന് വീണ് ട്ട് ഭയര സൗണ്ടാ. പ്പ മഴയ്യുമ്പൊ
ആഹ് വെടിം അങ്ങൻ തന്നെ. വടെ അട്ക്കള പൊറ..... ത്ത്ക്ക് ഇട്ത്തത് അയിന്റെ അയിൻ്റെ മോള്ള് തേമായിരി പിന്നെ ഷീറ്റ്ട്ട് ക്കാണ്. അഹ് മഴ മഴവെറ് റ്യേ ചാർല് ള്ളവും. പക്ഷെ അമ്മക്ക് ട് പെയ്യ്ണെ ഒച്ചേട്ടാ തോന്നും ഒന്നായിട്ട് മഴേണ്.
അതാണ്. എന്താ കഴിച്ച് ഉച്ചക്ക്?
ചോറെന്നെ. ചോറ്ണ്ടേനി, അയില മീന് ണ്ടേനു അത് പൊര്ച്ചാം മസാലേച്ചിച്ചിങാണ്ട് അങനെ പൊര്ച്ചീനു. പിന്നെ മത്തന്റെ എലണ്ടായിനി താളിച്ചും വെച്ച്.
അത് മതിയല്ലൊ.
ഏഹ് അമ്മക്കൊക്കെ ധാരാളാ. മക്കക്കാണ് ഒന്നും, ഒന്നും പറ്റാത്തത്.
മക്കക്ക് എല പറ്റൂല. പറഞ്ഞിട്ട് കാര്യല്ല എല നല്ലതാണ്
ഉം. നിർബന്ധിച്ചൊക്കെ തീറ്റിച്ചാ ചെൽപ്പൊ തിന്നും ഒരിത്തിരിയൊക്കെ.
ഈ മത്തൻ്റെ എല നല്ല ടേസ്റ്റ്ള്ള സംഭവല്ലെ. വീട്ട്‌ല്ണ്ടായതല്ലെ.
ആഹ് ബെടെ ണ്ടാക്കിയതെന്നെ. ബെടെ മ്മ ണ്ടാക്ക്ണതാണ്.
ആഹ് കായൊക്കെ വെരാൻ തൊടങ്ങിയൊ?
കായണ്ടാവ്ണില്ല്യട്ലെ. നെരച്ച് ങ്ങൊട്ട് പൊയ്ക്ക്ണ്. അപ്പൊ മ്മർഞ്ഞ് എല നുള്ളിക്കോളി. നുള്ളി ത്രിം കാലം തൊടാനയച്ചില്ലിന്നില്ല. മത്തന്ണ്ടാവോ നോക്കാ നോക്കാഞ്ഞ്. പ്പ എല ങ്ങനെ തായൊലെട്ങ്ങി യ.... പ്പം മ്മാർഞ്ഞ് ഒര് കായും, പൂവും ണ്ടാവ് ണ്ല്ല്യ. ങ്ങെള് കൊട്ന്ന് ഏഹ് ചാറെ ച്ചോളി റിയും. ളം.
പിന്നെ ബെടെ ങനെ തേമാതിരി കുമ്പളം ച്ചിട്ട് അങ്ങനേനി. ഒന്നുല്ല. വള്ളി അങ്ങനെ വെൽതായി വണ്ണത്തില് പോവാ. നല്ലോണെ എ ലിംണ്ടായിനു. ഞാനൊരീസം ഉം ക്ക് ഒര് വളം എവ്ട്ന്നും കിട്ടാൻല്യട്ടൊ. ഞാൻ കുത്തി കൾച്ചിട്ടപ്പൊ അയിൻ്റെ തടം ങ്ങനെ അയിൻ്റെ അരൂല് ങ്ങനെ അമ്മള് വളടുമ്പൊ കൊർച്ച് അകൽത്തല്ലെടാ. അങ്ങനെ ഇട്ടൊട്.... ങ്ങാണ്ട് അയിമകാണ്ട് മണ്ണ് ട്ടൊ ട്ക്കും. പിന്നെ എടക്കും തൽക്കൊക്കെ ഞാ കൊണ്ടേങ്ങാണ്ട് അങ്ങനെ കാട്ടും. പിന്നെ ങ്ങട്ട് കണ്ടീനു റഹ്മാനെ കുമ്പളങ്ങന്റെ പാടേന്. ഞാ ങ്ങനെ വിചാരിക്കും മനുഷ്യന്റെ അപ്പിക്ക്ത്തറെ വെല്ല്യത്ണ്ടോന്ന് വിചാര്ച്ച് ഞാന്.
ആഹ് ഏത് ഏതൊരു സിനിമയിലണ്ടായിന്നല്ലോ പൈസ അങ്ങോട്ട് കൊടുത്താണ്ട് ഇതാക്കണ ക്കെ അത് വേസ്റ്റ് ഏറ്റവും നല്ലതാണ് കൃഷക്ക് എന്നൊക്കെ പറഞ്
കാരണം അങ്ങാണ്ട് ഇട്ട ഇട്ടെടുത്തപ്പോ ഇണ്ടാവാത്തി നല്ലോണ ഇണ്ടായി അതിപ്പ അ നമ്മിപ്പോ ചാട്ട കൊടുക്കാണ്ടല്ലേ പലേ കൃഷ് ഷിണ്ടാക്കണ് കോഴിക്കാട്ടട്ട് കൊടുത്തിട്ടല്ലേ പലേ കൃഷി ഇണ്ടാക്കിണ് അതേപോലെ തന്നെ എന്നിട്ട് പിന്നെ അത് കടയ കൊണ്ടണ്ട് സെയിൽാക്കക്കി ഓണത്തിന്റെ സയംമായിരുന്നു ട്ടോ നല്ല റേറ്റിന് പോയിം ചെയ്ത്
ആഹ് ഇവിടെ അയ്ന് ഇണ്ടാക്കാനല്ലതെ ഇവിടെ അയിന് വിലയും കിട്ടൂല പിന്നെ ഇമ്മ മ്മാന്റെ കമ്പത്തിന് അങ്ങനെ ഇണ്ടാക്കും ഞമ്മള് ഞമ്മളെ വീട്ടിലെ ആവശ്യത്തിന് എടുക്കും നാത്തുമാര് വരുമ്പോ ഓല് കൊണ്ടോകും ഞങ്ങള് ഞങ്ങളെ പരാൾകൊടി പോകുമ്പോ ഞങ്ങള് കൊണ്ടോകും
മത്തന് നമ്മക്ക് ചെറുതില് കടുക് വറത്തല്ലോ നല്ല ടേസ്റ്റണ് പിന്നെ മത്തൻ തേങ്ങ അരച്ചണ്ടൊരു ഉപ്പേരിണ്ട് പിന്നെ മത്തന്റെ കറിണ്ട് അല്ലെ മത്തനെ കൊണ്ട് എന്തെല്ലാം ചിറ്റാ
ആഹ് ഇണ്ടാക്ക ഇവിടെ ഇണ്ടാക്കും മത്തൻകാരൊക്കെ ഇണ്ടാക്കും മ മറ്റേ മധുരള്ള മുത്തം കറി ഉണ്ടാക്കും നമ്മൾ സാധാ കറിക്ക് ചോറ് ക്ക്ള്ള കറി ഉണ്ടാക്കും ഒക്കെ ഇണ്ടാക്കും ഞങ്ങള് മത്തനും മമ്പേറും കൂട്ടാൻ വെക്കും
അത് ഇൻക് ഇഷ്ടമാണ് നമ്മള് ശർക്കര ഇട്ടിട്ട്ണ്ടാക്കൂലെ രായി ഒക്കെട്ടിട്ട്
ആഹ്
ഇങ്ങള് പഴുത്ത മത്തന്
റായി അല്ല ഞങ്ങളിവിടെ മമ്പയറ്ല്ലേ മമ്പയറ് ഇട്ട്ട്ട്ണ്ടാക്കും
അപ്പൊ രായി കലക്കി ഒഴിക്കൂല
രായി അല്ല അരിപ്പൊടി
ഏഹ് ഇവിടൊക്കെ രായിങ്ങ ഇട പിന്നെ അതേപോലെന്നെ തേങ്ങടും പിന്നെ ന്താണ് മത്തനും ശർക്കരിം
ആഹ് മ അതന്നെ മത്തന് ശർക്കരയും പിൻ തേങ്ങൊക്കെ ട്ട്ങ്ങാണ്ട് എലക്കായ ഒക്കെ ചതച്ചിട്ടും കണ്ട് അക്ക് പിന്നെ നമ്മള് അരി അരിൻ്ന്റെ പൊടി കലക്കി പാരും
ആഹ് അന്നേര ആയിട്ടല്ലേ നല്ല ഡാർക്ക് കളറായിയിരിക്കും എന്താ അയിന്റെ രസം വെച്ചിട്ട് ണ്ടാക്കുമ്പൊ രായൊക്കട്ട്ണ്ടാക്കിയാണെ
തന്നെ കണ്ടാട്ടെ അപ്പൊ വള്ളിയ തന്നെ ഞാ പറില്ലേ ഒന്നും കഴിച്ചാതയിക്ക്ണ്
ഇങ്ങനെ ചെയ്തോക്ക് ചെറിയ കു ട്ടിയാള് ണ്ട്ന്ന്ണ്ടെങ്കില് അവിടെ കൊണ്ടോയിട് മണ്ണാണ്ട ഇട്ടങ്ങാണ്ടേ കാറ്റൊക്കെ ഇണ്ടാവും
അയില് പിന്നെ ഇമ്മ പറഞ്ഞ് ചെ ഇപ്പൊ വിത്ത് വേനൽക്ക് കഴിച്ച്ണ വിത്തും മഴക്ക് കഴ്ച്ണ വിത്തും അങ്ങനെക്കെണ്ടാവും ചിൽപ്പോ അതൊണ്ടേക്കാര കഴിച്ചാത്തെ പറിമ്മ
അങ്ങനൊക്കെണ്ടവും അതൊക്കെ പണ്ടൊക്കെള്ള ആൾക്കാക്ക്ല്ല കയള്ളൂ ഇപ്പപ്പോ ഞമ്മക്കൊക്കെ എന്താ നമ്മള് വീട്ടക്ക് സാധം ഉണ്ടാക്കാൻ കൊണ്ടുപോയി എറിയാം ആഹ് ഞമ്മളപ്പോലെത്തോൽക്കൊക്കെ
അ നിക്ക്ണതന്നെ
സാനം അത് കൊണ്ട് എറിയാ അവിടെ പടു മൊളിച്ചാല് നമ്മളത് നമ്മള് കുഴിച്ചിട്ടന്നാ പിന്നെ
അതിന്റെ നാത്തുമാരൊക്കെ അങ്ങാതെ തന്നെയാണ്
ഞാൻ കാട്ടി കൊണ്ടായിട്ട് എറിയും അത്ണ്ടായ പിന്നെ ഞാൻ കുഴിച്ചിട്ടത വേറെ ആര്തുല്ല
ഉം അതെ ന്റെ വല്യ നാത്തൂന് അങ്ങനെണ് മുപ്പത്തിയാര് കൂട്ടാനൊക്കെണ്ടിയിട്ട ബാക്കിയുള്ളതാളവിടെും കൊണ്ടോയിട്ടാ മ്മ ഞാൻ കുഴിച്ചിട്ടണ് മ്മ മത്തൻ ണ്ടായി മത്തൻ വള്ളി ഇണ്ടായിക്ക്ണത് അന്റെ മത്തൻ കഴിച്ചിക്ക്ണു ഇത് എന്ത് ഇത് മത്തനാ എപ്പളേ ഇജ് കുയിച്ചിട്ടെ എന്താ അയിന് ഇട്ട് കൊട് അതൊന്നു വെച്ചായിരുന്നു. ഞാൻ കൂട്ടാണ്ടാക്കി വെൽച്ചെറ്ഞ്ഞു. അന്നങ്ങനേനു
ന്നാ അതെന്നെ ഉള്ളത് എന്നാച്ചാല് ഈ ചേന കട്ട് ചെയ്ത് കാണ്ട് നമ്മള് കടയേന്ന് കൊടുന്നാൽ അയിമ്മെലൊര് കണ്ണുണ്ടാവുമല്ലോ? ആ കണ്ണെടുത്തിട്ട് നിർത്താ ചെല്പ്പം ചേന ഉണ്ടാവും അങ്ങനെ എനിക്ക് ഒരു ചേന ഉണ്ടായിന്നു ഇവിടെ ഞാൻ അത്ഭുതം പെട്ടീന്നു അതേമാതിരി കാവ്ത്ത് അങ്ങനെ ഉണ്ടാവും.
കാവ്ത്തൊക്കെ പിന്നെ ചെറീയൊര് കഷ്ണം മണ്ൽ പെട്ടാലും ഉണ്ടാവും അത് ഇവിടെണ്ട് കാവ്ത്തും ചേന ഒക്കെ ഇവിടെ കുഴിച്ചിടും. റ്റെണ്ടുമ്മ
ഉം ഇവിടെ രണ്ടയിറ്റം കാവ്ത്തുണ്ടായീന്നെ ചൊകപ്പ് കളർഉള്ള ഉണ്ടായീന്ന്, വെള്ള കളർ ഉള്ളതും ഉണ്ടായീന്ന്. ചാ ചൊവപ്പ് ഉള്ള നല്ല രസാട്ടോ തേങ്ങ ഇട്ട്ക്കാണ്ട് പുഴുങ്ങിയിട്ട് ഇണ്ട ക്ക്യാൽ പിന്നെപ്പം എല്ലം
പറ്റൂല്ലല്ലോ നമ്മളൊെക്കെ ചെറുപ്പത്തില്ലാതൊക്കെ ചുട്ടും ഇതാക്കിയൊക്കെ തിന്നീനു. ഇപ്പ അയിന് ആര്ക്കാ അതൊക്കെ.
കുട്ട്യാൾക്ക് കൊടുത്തോക്കണം എല്ലം കൊറേശെ
അയിന് തിന്നൂലന്നും പൂള എന്നെ എങ്ങനെ വെച്ച് ട്ടാ പീങ്ങിയാൽ ചമ്മന്തി ഇതൊക്കെ അരച്ച് കൊടുത്താലും അങ്ങനെയൊക്കെ. പോയിച്ചികണെങ്കി അല്ലെങ്കി ആ വൈക്ക് വെക്കൂല്ല ഓല്ലൊന്നും.
ഞാനില്ലേ ചക്ക എന്താ കാട്ടാ ചോയിച്ചിട്ട് ചക്ക മാണ്ട ചക്ക മാണ്ട അഹ് ചക്ക മം ക്ക ഇങ്ങനെ പറയും ഞാന് എന്താട്ടും ചക്ക ഇണ്ടാക്കിയാണ്ട് ബീഫിന്റെ കറിയോ അല്ലെങ്കിൽ- മറ്റേ എന്തേലും കറി ഇട്ടുക്കാട്ട് അങ്ങനെ കൊടുക്കും. ചിക്കന്റെ കറിയോ അപ്പോ ഓര് കൂട്ടും. അപ്പം ന്നാല് നമ്മളെ ഈ ഇറച്ചിം പുളിം തിന്ന്ണ മായിരി ആവും അപ്പോ ഓല്ക്ക് അഹ് പറ്റും. അങ്ങനൊക്കെ കാട്ടാ
ആഹ്
പിന്നെ എന്താണ് കാവുത്ത് ഇതേമാതിരി തേങ്ങയിട്ടിട്ടേ ഇണ്ടാക്കിയാലെ രസാണ്.
ഇനി എന്തായാലും കിട്ടിങ്ങീ പറിച്ചിട്ക്കാനൊക്കെ ആവുമ്പം ഇണ്ടാക്ക്യോക്കണം.
ഉം നിങ്ങൾ വീട്ട്ന്ന് വീട്ടിലെന്നെ എല്ലാം ഉണ്ടാക്കൂല്ലേ ഞാൻ അധികം അങ്ങാടീന്ന് കൊള്ളൂട്ടോ.
ആഹ് ഇവിടെ അയിന് ഉമ്മണ്ടാവുമ്പോ ഞങ്ങളങ്ങനെ പൊറത്തിന്ന് വാങ്ങി കൊണ്ടര്ണത് കൊറവാ.
ആഹ് അല്ല അമ്മോടെ ഉണ്ടുന്നുണ്ടെങ്കിൽ അതന്നെ നല്ലത്. കണ്ണി കണ്ടതൊന്നും ഇടാത്തതല്ലേ
ആഹ് അയന്നെ ഉമ്മ ഉമ്മ ഉണ്ടാവുമ്പളെ ഞമ്മക്ക് അങ്ങനെ പൊറ്ത്തിന്ന് കൊണ്ടെര്ണ അവസ്ഥ വെരലില്ല ഒക്കെ ഉമ്മന്നെ ഉണ്ടാക്കും ഒരു വിധൊക്കെ.
ഉം എന്തായാലും അങ്ങനെയൊക്കൊന്ന് ഉണ്ടാക്കി നോക്കി രസാണ് ഓരോ സാനങ്ങള് നമ്മളന്നെ ഓരോരോ വിധത്തി ഓരോ രൂപത്തിലും ഭാവത്തിലും മാറ്റി മാറ്റി ഉണ്ടാക്ക. ഇപ്പകണ്ടിലേ എന്താണ് ദേ ഇതിന്റെ പൊടി ഇതത്തി തെങ്ങിന്റെ പൊടി കൊണ് തെങ്ങിന്റെ ഉള്ളിന്ന് ഒരു സാനം കിട്ടീട്ട് അതുകൊണ്ട് ഉണ്ടാക്കൊല്ലോ.
ആഹ്
അതേമായിരി പനമ്പൊടി പലേ സാധനങ്ങളൂണ്ട്.
പന വെരകാ
ഉം അതിലൊര് രസല്ലേ ഇഷ്ടല്ലേ? പിന്നെ തണുത്ത് കഴിഞ്ഞാൽ പുഡിങ്ങിന്റെ മായിരിയായിരിക്കും. ഏഹ് അതൊക്കെ രസാ അതൊക്കെ ഞങ്ങക്കിതവിടെ കാടായതുകൊണ്ടേ ചെറ്ത് അങ്ങതെ സാനങ്ങളൊക്കെ കിട്ടീക്ക്ണ്. പിന്നേം ന്നാ ഇതിന്റെ മൊളകില്ലേ?
അതൊക്കെ വരകി കൊടുത്തിക്കണ് ഞാനതൊന്നും തിന്നിട്ടില്ല
മുളയരിയൊക്കെ നല്ലതാ മുളയരിയൊക്കെ നല്ല ടേസ്റ്റാ മുളയരിന്റെ പായസൊക്കെയുണ്ട് അതൊക്കെ രസാണ് അതൊക്കൊന്ന് ഇണ്ടാ ഈ കൊടുക്കി ഒന്നില്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് പോയി കിട്ടാത്തായിട്ട് എന്താള്ളുത് എല്ലാം കിട്ടും ഇപ്പൊ നമ്മള് പണ്ട അങ്ങനെ ഇണ്ട ഇപ്പൊ കൂവനൊക്കെ കടേന്ന് വേടിക്കല്ലേ അതിന് വേണ്ടിട്ട് പണ്ട് എങ്ങനെയായിരുന്നു കൂരി നമ്മള് എന്താണ് കാട്ടില ഇടി ഇട്ടിരുന്നാ നേരെ വെളത്തേക്ക് ഇ കൊടയും ചൂടി തിരഞ്ഞു പോവാണ് കൂന് കിട്ടാൻ വേണ്ടീട്ട് അപ്പ അങ്ങനെയല്ല
പാടത്ത്കുടിണ്ടാവും അപ്പൊ പിന്നെ ഞങ്ങൾ കാര്യായിട്ട് അവിടന്നള്ളത് പറച്ചുന്റെയക്കാരം
ഉം നല്ല രസാല്ലെ
അങ്ങനെ കൊണ്ട ചിലപ്പോ ഇനിക്ക് കാണൂലേ അമ്മള് ഇടി ട്ടിട്ട് അമ്മള് ചെല്ലുമ്പോക്കെ ചെൽപ്പോ കൂൺ കേടന്നേക്കും
ചി വേഗം കേട് വരുന്നുണ്ടോ നല്ല പ്രശ്നം കുഴു വേഗം പുഴു വരൂല്ലോ രാവിലെ പോയി കാണണം രാവിലെ പോയി എടുത്ത് കൊണ്ടരണം അങ്ങനേണ്ട്
കുറേ കഴിഞ്ഞ് ഞാനിപ്പോ വിളിചിട്ടില്ലേ ഞാൻ ആഹ് പാത്രം ഒന്നും എടുത്തച്ചാട്ടെ ആഹ് ശരി